ആ പറഞ്ഞോ
ആ പിന്നെ എന്ത്‌ പറയുന്നു സുഖമാണോ?
സുഖമായിട്ടിരിക്കുന്ന് ഇന്ന് മഴയുണ്ടായിരുന്നോ അവിടെ
ഇന്നിവിടെ മഴയുണ്ടായിരുന്നുണ്ടായിരുന്ന് എടെക്കെടെക്ക് ഇങ്ങനെ പെയ്തൊണ്ടിരിക്കുവായിരുന്നു
ഉം മ് ഇവിടെ ഒരു മന്ദാരായിട്ട് തന്നെയാ മ് മ്
മ് എന്റെ കൂട്ടുകാരെ ഒക്കെ വിളിച്ചപ്പോ അവിടൊന്നും പെയ്തില്ലന്ന് പറഞ്ഞു വെയിലായിരുന്നുവെന്നു അന്നന്ന്
ഇവിടെ അത്യാവശ്യം വെയിലും പിന്നെന്താ മഴ പെയ്തതേ ഇല്ലന്നവിടെ
ആഹ ഇവിടെ ആ ഇവിടെ പെയ്ത് എടക്ക് മൊത്തം മഴയായിരുന്നു. ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോ മഴ പെയ്യും പോവും പെയ്യും പോവും അങ്ങനെയായിരുന്ന്.
മ് മ് പിന്നെ ആഹാരൊക്കെ കഴിച്ചോ
ആ കഴിച്ചു കഴിച്ചു അവിടോ
മ് ഇവിടെകഴിച്ചു കഴിച്ചു
പിന്നെ പുതിയ ആഹാരം നമ്മുടെ പരീഷേല് പരീക്ഷണം ഒന്നും ഇല്ലായിരുന്നോ
ഏയ് ഇല്ലായിരുന്നു. മ് പരീക്ഷ ക്കാനൊരു മൂടില്ലായിരുന്നു
ഉ എല്ലാം ഞായറാഴ്ചയാണോ പരീക്ഷിക്കുന്നത്
തോന്നുമ്പ പരീക്ഷിക്കും ഇന്ന് തോന്നിയില്ല
എള്ളുണ്ട ഉണ്ടാക്കീന്ന് കേട്ട്
അത് ഒരാഴ്ച മുന്നോയിരുന്നു ഉണ്ടാക്കി ഉണ്ടാക്കി തിന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും കൊടുത്ത
എങ്ങനാ അല്ലേ എല്ലോണയുടെ ഇക്ക പറ
റെസിപ്പിയായിട്ട എതുവാ എള്ള ഉണക്കി പൊടിച്ച് പിന്നെ കൊറച്ച് ച്ച് ബദാം ശർക്കൈ ഉ
ഉം
മിക്സ് ചെയ്ത് പിന്നെച്ച കറിവപ്പന്ന് ഡ്രൈ ചെയ്തെടുക്കണം
എന്ന എന്നിട്ട് ഇതെല്ലാം കടെ ഇണ്ട് പൊടിച്ചോ
എല്ലാം കൂടെ മിക്സിൽ ഇിട്ടരരിക്കും ശർക്കര എള്ളവും ജിബദാം അതെല്ലാം കൂടെ സീ്യാത്ത് പൊട്ട ബോളൊക്കെ എടുക്കും ഉരുളിയക്കി എടുത്തിട്ട് ഒരു പാട്ടൊക്കെ അത്തിട്ട് വെക്കും എന്നിട്ട് വൈകട്ട ചാഡും ഇവിടെൊക്കെ ക്കണം നല്ല രസ്റ്റാ
ഉ ഇ ചൂട കട്ടല്ലേ പൊടിയന്ന
ഉം ഒന്ന് ചൂടാക്കും ജെസ്ും ചൂടങ്ങാ മതി എള്ളു മാത്രം എള്ളും കറിവേപ്പ പ്പി മാത്രം വേറൊന്നും ചൂടാക്കണ്ട
വേറെ വേ പേതാ മാ അത്രല്ലേ
ബെദാം ശർക്കര ശർക്കര മിക്സിക്കകത് കിട്ടാൽ മതി ഇതിന്റെ കൂടെ അപ്പൊ നല്ല പോലെ എള്ളല്ല അപ്പം എണ് വരുവള്ളിന്ന് അപ്പൊ നല്ല ഉണക്കെങ്ങ് കുഴ കുഴ പോലാകും നട്ട പളയാക്കി എടുക്കണം
ഈ എല്ലിങ്ങനെ ഒരുപാട് അരക്കണോ അതോ തരിപരിയായിട്ട്ിരിക്കണോ
ഉം ഇടിയോ പ തെരിതെറായിട്ട് നമുക്ക്റിയാമല്ലോ മിക്സിയിലിട്ട് ആരിക്കുമ്പം നോക്കിയറിയോ ഒത്തിരി പൊടി ച്ചെടുക്കണ്ട അല്ലാതെ ഹും മറ്റേ കടയില് മേടിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതാ
അത് ശരിയാ ഒരു വട്ടം ഉണ്ടാക്കിട്ട് എനിക്ക് കൊണ്ട് തരണേ
ആ ഇച്ചിരി കുറച്ച് മെനക്കെടണം മാത്രേള്ളൂ കൊണ്ടരാ നിങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആള
പിന്നെ അവിടെ ചക്കയൊക്കെ ഉണ്ടോ
ചക്കയോ
ആ
ചക്ക ഇണ്ടായിരുന്നു ഇ ഉള്ളെല്ലാം തിന്ന് വിടി
ചക്കവറ്റിൽ ഒന്നും ഉണ്ടാക്കില്ലയോ
ഇല്ല ചക്കവറ്റിലൊന്നും ഉണ്ടാക്കിയില്ല ഇവിടെ എല്ലപ്പോഴും ചക്കലശ്ശൂരിയും ചക്കവിയലും ഒക്കെ അല്ലാതെ മറ്റതൊന്നും ഉണ്ടാക്കാൻ ആളില്ല എല്ലാരും ജോലിയാ പിന്നെ അമ്മമ്മ മാത്രല്ലേള്ളൂ
നീ ഉണ്ടാക്കണം
ഓഹ് ഞാൻ അത്രക്ക് മെനക്കെടത്തില്ല
ഉം ചക്ക വേവിക്കാറില്ലേ
ചക്ക വേവിക്കും അവിയലും പിന്നെ ചക്കയുടെ പൂഞ്ഞൊക്കെ എടുത്ത് തോരൻ വെക്കും
ആ അതെനിക്ക് ഇഷ്ടവാ
ഉം ഇവിടെ എല്ലാർക്കും ഇഷ്ടവാത് ഇവിടെ ഒരു ദിവസം ചക്ക ഉണ്ടെങ്കി അതിന്റെ ചക്കയുടെ എല്ലാം ഉപയോഗിക്കും ചക്കക്കുരു വരെ ഉപയോഗിക്കും
ചക്കക്കുരു ഷേക്ക്‌ കുടിച്ചിട്ടുണ്ടോ
ഇല്ല കുടിച്ചിട്ടില്ല അതെങ്ങനെ ഉണ്ടാക്കുന്നെ
ആ അത് നല്ല ടേസ്റ്റാ അത് മറ്റേ കൊറോണ സമയത്താ ഫേമസ് ആയത്
കൊറോണ സമയത്ത് ഫുള്ള് ചക്ക ആയിരുന്നു
ആ ചക്കക്കുരു അത് ആ ചക്കക്കുരു മറ്റേ കുക്കറിനാത്ത് ഇട്ടിട്ട് വേവിക്കും
ഉം ഉം
വേവിച്ചിട്ട് പാല് തണുപ്പിച്ചിട്ട് പാലിന്റെ കൂടെ അടിക്കും
ടേസ്റ്റ് ആണോ നല്ലേ
ആ മധുരം പ കുറച്ച് മധുരത്തിന് പഞ്ചസാ അരികൂടെ ചേർത്തിട്ട് അടിക്കും നല്ല ടേസ്റ്റ നമ്മള് അണ്ടി പ്പരിപ്പ് കഴിക്കുന്നതിന്റെ അതേ ടേസ്റ്റാ ഈ ചക്കക്കുരു ആന്നേ പറയത്തില്ല പിന്നെ ചക്ക കുറച്ചു തോനെയെടു ക്കരുത് ഭയങ്കരമായിട്ട് അങ്ങ് ചൊവ വരും കുറച്ചെടുത്താ മതി നമ്മടെ എടുക്കുന്ന പാലിന്റെ അളവനുസരിച്ച് പാല് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജില് വെച്ചേക്കണം എന്നിട്ട് ഇതടിക്കണം
ഉം ഹും ഹു
വേണങ്കി ഒരു ഏലക്കയും കൂടിട്ട് അടിക്കാം കൂടെ അടിക്കുന്ന നേരത്ത് മിക്സിയിലടിക്കുമ്പ അതും കൂടെ ചെയ്ത് നോക്ക് ചക്ക ഇപ്പ തീർന്നില്ലേ
ചക്ക ഇപ്പ ഇല്ല സീസണൊക്കെ കഴിഞ്ഞ് മഴയല്ലിയോ ഈച്ച ഭയങ്കര ഈച്ച ശല്യാ ആഹ് ഇവിടെ കഴിഞ്ഞ് വെക്കുന്നെയാ എന്നാലും എന്തുവാ പിറ്റേന്നന്ന് വരും അതുപോലെ തന്നെ
ആഹ് ഇവിടെയും വെക്കും ഇവിടെയും കൂടുതലാ പക്ഷെ ഈച്ച ട്രാപ്പ് വക്കുന്ന ടൈമില് കുറവാ
ഉ ഹം ഇവിടുന്നാള് എടുത്ത് വെച്ചായിർന്ന് ഇ മറ്റേ പശയില്ലയോ പശ എടു ത്ത് വെളിയി വെച്ചായിരുന്നു അപ്പൊ കുറേ ഈച്ച അതിനകത്ത് ഇങ്ങനെ ഒട്ടിയിരുന്ന് അപ്പൊ ഞങ്ങളെ പട്ടിയുണ്ട് പ ട്ടിയെ അഴിച്ചിട്ടേക്ക പട്ടി വന്ന അതി ത്തണ്ടങ്ങ് പോയി പിന്നെ ഒരു അരമണിക്കൂറ് അതയ്ന്റെ മുഖത്തായിരുന്നു അ
എന്നിട്ടെങ്ങനെ എടു ത്തുഅയ്‌ന്റെ
അത് പിന്നെ എടുക്ക അവൻ സമ്മയിച്ചില്ല പിന്നെ അവൻ തന്നെ തന്നെ അത ഇളക്കി കളഞ്ഞു കൊറേ കഴിഞ്ഞപ്പോ പകുതി ഈച്ച അവന്റെ മുഖത്തുണ്ടായിരുന്നു മംപിന്നെ ഇവിടെ വെച്ചിട്ടില്ല അന്നായിരുന്ന് വെച്ച ലാസ്റ്റ്
അങ്ങനെ പട്ടിയെ അഴിച്ചു വിടുമ്പോ അതെടുത്ത് മാറ്റണം
മാറ്റാൻ മറന്നു പോയി വെളിയിൽ ഇങ്ങനെ സ്റ്റെപ്പില് എടുത്ത് വെച്ചിരുന്ന് ഞാൻ അപ്പൊ കൊറേ ഈച്ച അങ്ങ് ച ത്ത് എന്ന ത്തിരുന്നുഒട്ടി ഒട്ടി ഇരുന്ന് ചത്ത് ഇവൻ വേണ്ട രണ്ടു ദിവസം മുന്നെയാ
പിന്നെ രാത് ത്രിഉം ഓ ശരി ശരി
ഉം ഉം പിന്നെ എന്തൊക്കെ പറയാൻ
പിന്നെ ഈ രാത്രി ഒ യ്യാറില്ലേ
യാത്രൊക്കെ ചെയ് യാറുണ്ട്
എവിടെ പോവാനാ കൂടുതല് ഇഷ്ടം
പോകുവാൻ എല്ലായിടത്തും പോവാൻ ഇഷ്ടാ ബീച്ചില് സിനിമക്ക് പോകാൻ പിന്നൊരു പാറയുണ്ട് മല അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടാ
അതെന്താ
അത് അവിടെ പോവാൻ നല്ല രസവാ പോയിട്ടില്ല ഇല്ലിയോ
ആഹ് ഇല്ലില്ല
ഒരു ദിവസം പോയാ മതി നല്ലയാ
ഉം തീർച്ചയായും പോകുന്നതായിരിക്കും
പിന്നെ ലൈറ്റ് ഹൗസിലൊ ക്കെ പോയിട്ടുണ്ടോ
എവിട ലൈറ്റ് ഹൗസില് ഞാൻ ആ ദ്യായിട്ട് എന്റെ ഒരു ഫ്രണ്ടായിട്ട് പോയി
ഉം കൊള്ളാരുന്നോ
സൂപ്പർ ആയിരുന്നു നല്ലയായിരുന്നു
ആഹാ എന്നിട്ടാ ഫ്രണ്ടിനോട് നന്ദിക്കെ പറഞ്ഞോ
നന്ദിയൊന്നും പറയണ്ട ഞാനാ കൊണ്ടു പോയെ ആ ഫ്രണ്ടിനെ
ഓ അങ്ങനെ
ആ ഞാൻ പക്ഷെ ആദ്യായിട്ടാ പോയേ പക്ഷെ ആ ഫ്രണ്ടിനെ ഞാനാ കൊണ്ടുപോയത്
ഓ അപ്പ നന്തി പറയണ്ട ന്നാ ലേ
ഏയ് നന്ദിയൊന്നും പറയണ്ടാ ഫുൾ ചെലവ് എന്റെ ആയിരുന്നു അപ്പ നന്ദിയൊന്നും പ
ആ അപ് അത് ശരിയാ അത കൊള്ളാം
ഉം
എന്തെങ്കിലും പ്രത്യേക ദിവസമായിരുന്നോ
പ്രത്യേക ദിവസായിരുന്നു അല്ല പ്രത്യേക ദിവസമൊന്നും അല്ലായിരുന്നു അന്നു
അതാ
ഉം അല്ലാതെ എന്റെ ഒരു കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് ഞങ്ങള് ബീച്ചിൽ പോയായിരുന്നു നല്ല മഴയുള്ള സമയായിരുന്നു അത് മഴയൊക്കെ നനഞ്ഞാണ്ടി ചെന്നു
അങ്ങനെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച്
ഉം ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് മന്തിയൊക്കെ കഴിച്ച് നേരെ ബീച്ചിലോട്ട് പോയി മഴയായിരുന്നു ഫുള്ള് മഴനനഞ്ഞ് തിരിച്ച് വണ്ടി വന്ന് അ നല്ലൊരു യാത്രയായിരുന്നു മറക്കാൻ പറ്റാത്ത യാത്രയായിരുന്നു
അയ്ശരി ഈ വർഷതെ ബർത്ത് ഡേ ഇനി
ഇഷ്ടം ഇഷ്ടത്തെക്കുറിച്ച് വല്ല്യ അഗ്രഹങ്ങളുണ്ട്
ഉം എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ
പിന്നെ എല്ലാരും ബർത്ത്ഡേ കഴിഞ്ഞോ
ഡേ കഴിഞ്ഞ്
എങ്ങനെ ണ്ടായിര്ന്ന്
ഉം ഓ വല്ല്യ രസന്നും ഇല്ലായിരുന്നു സാധാ ഒരു ദിവസായിരുന്നു ആ സമ്മാനം ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കിട്ടി അത് കുറച്ച് നല്ല സമ്മാനമായി അ
ഉം ഉം
വളരെ ഉപകാരപ്പെട്ട ഒരു സമ്മാനമായിരുന്നു
എന്താ അയാളോട് നന്ദിയൊക്കെ പറഞ്ഞോ
ആ പറഞ്ഞു പറഞ്ഞു ഇവിടെ വീട്ടിൽ എല്ലാർക്കും ഇഷ്ടപ്പെട്ട ഒരു സമ്മാനമായിരുന്നു അത്
ഉം ഉം ന്റെ വീട്ടില് ആയി ന്നെന്നു പറഞ്ഞ് ഉം പറഞ്ഞ്
എന്തോ
ഫ്രണ്ട് തന്നെയാന്ന് പറഞ്ഞോ
ആ പറഞ്ഞു പറഞ്ഞു എല്ലാർക്കും ഇഷ്ടപ്പെട്ട് ഉം ശരി എന്നാ വെക്കട്ടെ ഞാൻ മറ്റൊരു ദിവസം വിളിക്കാം
ആ ഓക്കെ ശരി